ഓ കേക്കാം എന്താ പണി
പണി രാവിലെ വെറക് പെറക്കി അടുപ്പിന്റെ മൂട്ടി കൊണ്ടെന്നിടുന്നു ഇനിയിപ്പം മഴയൊക്കാ ആയില്ലേ
അതെ അതെ
ഓ അപ്പൊ തീരെ ചൂടെടിച്ചൊന്ന് ഒണങ്ങാനായിട്ട് അങ്ങോട്ട് കൊണ്ട് വയ്ക്കാന്ന് വച്ച്
അല്ലാ ഒണങ്ങ്ണ് ണ്ടോ ഡ്രസ്സൊക്കെ
ഡ്രസ്സ് മോളിൽ ഷീറ്റ് ഉള്ളോണ്ട് ഒണങ്ങി കിട്ടുന്നുണ്ട് മൊകളല് ഷീറ്റടിച്ചിട്ടുണ്ട്
ആ
ഓ അപ്പൊ ഇന്ന് പറ്റി വെയില് കാണന്നപ്പൊ ഞാൻ കരുതി ഒന്ന് വെറൊകെക്കൊന്ന് പറക്കി ആ അടുപ്പിന്റെ സൈഡ് കൊണ്ടെക്കേണങ്കി ഒണങ്ങി കിട്ടും
അ ആ
യിട്ട് നിക്കുന്നു പിന്നെഎന്നാ ജോലി രാവിലെ
രാവിലെ ദോശ ചുടുന്നു കൊറ്ച്ച് ഗസ്റ്റ്ണ്ടായിനു
ആ എനിക്കിപ്പൊ ഗസ്സ് ഓ എനിക്കിന്ന് രണ്ട് ഗസ് റ്റ് വരോന്ന്പറഞ്ഞിട്ടുണ്ട് ഇതുവരേയും പോന്നൊ അറിയാംവെയ്യ വരോങ്കിൽ വിളിക്കാന്ന് പറഞ്ഞ്
അതേല്ലേ അപ്പൊ ഞാൻ അവര് രണ്ടീസായി വന്നിട്ടപ്പൊ അവർക്ക്ള്ള ചായും കടിയൊക്കെണ്ടാക്കാണ്
ആ
ദോശ ചുട്ടോണ്ടിരിക്കാണ് അടുപ്പത്ത്
ആ
ഉം
കറിയെന്താ സാമ്പാറായിരിക്കും
അല്ല കറി കുറുമ ദോശ മീൻസ് വെള്ളപ്പ ദോശയല്ല
ആഹ മറ്റേ ദോഷ
മറ്റേ ച്ചി പറഞ്ഞ സൗണ്ട് ഇണ്ടവണ
ആഹ അതറിയാം ആഹ നമ്മള നാട്ട അല്ല അരിദോശന്ന് പറയും
അരിദോശ അതെ അരിദോശയാണ് ഉണ്ടാക്കുന്നത് ഞാനിന്ന്
ആഹ അതിന്നെ കാരണം അരിമാവും പച്ചരി അരച്ച് അങ്ങനെയെല്ലെ ചെയ്യുന്നേ
അതെ അതെ പച്ചരി അരച്ച് ഉപ്പ്ട അത് ചുട പക്ഷേ അതും കുറുമ കറി അതെ
ആഹ അപ്പൊ അതിനകത്ത് വേറൊന്നും ചേർക്കത്തില്ല ഈ മ് ഇഞ്ചി പച്ചമുളക് ഓ അതും ചേർക്കത്തില്ല
അതൊക്കെ ചേർക്കോങ്ങള്
ഓ ഞങ്ങളതൊക്കെ ചേർക്ക അതും ടേസ്റ്റ് ആണ്
ആ എങ്ങനെ ഇഞ്ചി
ആ നമ്മള് ഈ അരി അരച്ചിരിക്കുന്ന ആ ടൈമില് ശകല ഇഞ്ചിയും അരി അരക്കാൻ എടുക്കുന്ന തേങ്ങയില് ശകല ഇഞ്ചി ചൊരണ്ടി എടുത്തിട്ട് രണ്ട് പച്ചമുളവ് കറിവേപ്പിലേക്കിട്ടാട്ടണം
അതെല്ലെ അത്ട്ട് അത്ട്ടിട്ട് അപ്പ അതിന്റെ ടേസ്റ്റ് വരുമ്പോ അതിന്റെ ഒരു ചോയ വരുമ്പോ രസം ഉണ്ടാവൂല്ലേ?
ആ അതിന്റെ ഒരു ചെവയും നല്ലടെസ് നല്ല ടേസ്റ്റ് ആണ് ചമ്മന്തിയിന്റെ കൂടെ കഴിക്കാനായാലും നമ്മൾ ഈ സാമ്പാറിൻന്റെ കൂടെ കഴിക്കാനായാലും നല്ല ടെസ്റ്റിയാണ്
അതെലെ നലത് ട്രൈയ്തോക്കണം ഞങ്ങള് ഏ
നിക്ക് ഒരു മിനിറ്റെ ആഹ ഇക്കണ്ട പിള്ളാര കൊണ്ടാക്കാൻ പോയിട്ട് വന്നില്ല ആഹ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ ഹലോ പറഞ്ഞോളൂ ആ ആആ
ഇങ്ങനെ ജസ്റ്റ് അരി അരച്ചേക് ഉപ്പിടും ഇത്തിരി ഓയിൽ വാരും ആ മാവ്ക്ക്
ആ
എടുക്ക പക്ഷെ ഇവിടുത്തെ ഈ മലപ്പുറം ജില്ല ഈ ജില്ലക്കാർക്കൊക്കെദിഷ്ട്ടാണ് അ അ ഇങ്ങനെക്കെയാണ് വെര്ന്ന അപ്പ നിങ്ങള് പറഞ്ഞോണ്ട് നി അങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്ക
ഒന്ന് ചെയ്ത് നോക്കിയാ മതി അതേ രീതിക്ക് തന്നെ നമ്മള് ഇഡ്ഡലി ണ്ടാക്കത്തില്ലേ ആ ഇഡലിക്കും അതേ അത് ശകല ഇട്ടാ മതി ഒരുപാട് ഇടണ്ട ശകല അയിന്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി
അതേപോലെ ഉണ്ണ്യപ്പത്തുക്കുടും
അത് ഉണ്ണിയപ്പത്തിനിടോ
ആ ഉണ്ണിയപ്പത്തിലിട്ടാല് ടേസ് പിന്നെ ഒരീസം ന്റെ അസ്ബൻഡിന്റെ ആ പെങ്ങള്
ആ
ഈ ഉണപ്പത്ത്ക്ക് കരിവേപ്പും അതുപോലന്നെ ഇഞ്ചിം ചെറുതാക്കി എരിഞ്ഞാണ്ട്
ആ അത് ചിലോരിടും അത് ചില ആൾക്കാരിടും പിന്നെ ഉണ്ണിയപ്പത്തിന്റെ ചെലോർക്കി കടിക്കുമ്മ ശ്ശി മധുരോം ഇരീം ഒക്കെ വേണോന്ന് തോന്നുന്നോരാണേ ചെയ്യാറുണ്ട് നമ്മളിവിടെ ഉള്ളിവടക്ക് ഉഴ്ന്ന് വടക്ക് ചെയ്യാറണ്ട്
അതെല്ലെ പക്ഷെ അത് ടേസ്റ്റ് കിട്ടോ അതാ
ടേ ആ നല്ല ടേസ്റ്റാണ് പ്രത്യേക ടേസ്റ്റുവാണ് ഉം ഉം പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തെങ്കിലൊക്കെ നീ ഒന്ന് ജെസ്റ്റ് ഒന്ന് ട്രൈ എയ്ത് നോക്കിയ മതി
അതെ അതെ ഒക്കെ ട്രൈ ചെയ്ത് നോക്കണല്ലേ കൊറച്ച് ഇണ്ടാക്കിയാ മതി അമ്മക്ക് ഇഷ്ടയിട്ട് നമ്മള് രസണ്ടങ്കി പിന്നെ ഇ ണ്ടാക്കും നമുക്ക് അയ്ന്റെ ടേസ്റ്റ്
ആ ടേസ്റ്റ് ഇഷ്ടാണെങ്കിൽ നമ്മളത് പിന്നെ ഒണ്ടാക്കും ഇവിടെ ആദ്യ ആദ്യ ആദ്യാദ്യം എനിക്ക് പിടിക്കത്തില്ലാര്ന്ന് എന്നച്ച ഇവിടെന്ന് വെച്ചാ കൊറ കുറച്ചും കൂടെ ഇഞ്ചി എല്ലാം ചൊരണ്ടീട്ടെ അവർക്കൊക്കെ ടേസ്റ്റ് കാണത്തുള്ളൂ പക്ഷെ നമ്മക്ക്ല്ല കൊറച്ച് ഇട്ടിട്ട് ശീലവായി പോയില്ലേ പിന്നെ ഞാന് പിന്നെ ഞാന് അരക്കുന്നത് ഞാൻ ഇവിടെ ഇക്കായും ഞാനും മാത്രെ ഉള്ളൂ ചെലപ്പോൾ ഇക്കരിയാട്ടും ചെലപ്പോൾ ഞാനരക് ഇക്കാട്ടെങ്കി ഒരുപാടങ്ങിടും അപ്പൊ എനിക്ക് അയ്ന്റെ സെവ അത്ര പിടിക്കത്തില്ല ഞാൻ ശകലയിടും
അതെല്ലെ
ആ അപ്പത്തിന് ഇടത്തില്ല ഇടത്തില്ല ദോശക്ക് ഈ ആ ഇഡ് ഇഡ്ഡലിക്കെക്കെ ഇടും
ഇടും ല്ലേ
ആ
അതെ രസാണ് ഇഡ്ലിക്ക് ഇട്ടാലും ഇഡ്ക്ക് ത്ര അതിന് എന്തോരു പേരുണ്ടല്ലോ അല്ലെ അങ്ങനെ ഇഞ്ചിയും കരിയാപ്പും ഇട്ടാണ്ട്ള്ള
ഇഡലിന്ന് തന്നാ പറയുന്നെ വേറെ പേരൊന്നും ഇല്ല
ഇല്ലല്ലേ ന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിന് അത് ഇതേപോലെ ഈ ഉണ്ണിപ്പച്ചട്ടി ഉണ്ടല്ലോ മാവ ഇഡ്ലീന്റെ അതേ ബേറ്ററ്ല് ഉണ്ണയപ്പത്തിന്റെ ചട്ടീല് കിട്ടണ് ഒരു സാധനം കൊണ്ടന്നീന്നു സംഭവം നല്ല ടേസ്റ്റ്ണ്ടായിനി അതിന്എന്തോ പേരും പറഞ്ഞ്
ആ ഇത് മിക്കാറും ഇതായിരിക്കും മുട്ട സുറുക്കയിരിക്കും മുട്ട ഒരുപാട് മുട്ട സുറുക്കരിക്ക അങ്ങനെ മു
ആ മുട്ട സുർക്ക ആണോ അറീല എന്താനൊ ന്നും
ആമുട്ട സുഖന മുട്ടയ കാണും അയില്
പിന്നെ എന്തൊക്കെയാണ് വേറെന്തൊക്കെയാ വർത്താനങ്ങളൊക്കെ
ഹേയ് ആ മഴ ഇണ്ടോ നാട്ടില്
ഏ
മഴയുണ്ടോ ഇപ്പൊ മഴയാണല്ലോ
ഇപ്പ മഴയാണ് ഇന്നലിം മിനിയാന്നും ഒക്കെ ഒരു നല്ല മഴയാണ് പക്ഷെ ഇന്ന് മഴയില്ലട്ടോ കൊറവുണ്ട്
ആ ഇന്നിപ്പോ വെയില് ആ പറഞ്ഞോളൂ
ത്ത് പോയി സാധനം വാങ്ങണംഎന്ന് ഇ ങ്ങനെ വിചാരിച്ച്ക്കാ
ആ ഇവിടെ പിന്നെ ഇന്നപ്പോ വെയിലടിക്കുന്നുണ്ട്
ഇവിടും വെയിൽഅടിക്കുന്നുണ്ട് വെയിൽ അടിക്കോന്ന് ഉറപ്പില്ല മഴ അങ്ങനെയൊര്
ആ അത്ഇ ച്ചരി കഴിയുമ്പോ മഴായാ യിരിക്കും
അതെ അതെ ചെലപ്പോ മഴായി പക്ഷെ ഇന്നലിം മിനിഞ്ഞാന്നും അഅതിന്റെ അയിന്റെ പിറ്റേന്നൊക്കെ നല്ല മഴയാ യേനി
ഓ ഇന്നലെ ഇവിടെ മഴ പെയ്ത് ഞാനത് വരെ സംസാഓ ഞാനത് അ ഒരാള സംസാരിച്ച് നിന്നപ്പോ പറഞ്ഞ് വെയിൽഅടിക്കുന്നുണ്ടെന്നോ പറഞ്ഞ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മഴയും പെയ്തു
ഇന്നലെ
അപ്പോ ഞാൻ പറഞ്ഞ് ദേ മഴ വീണേട്ടാന്ന് പറഞ്ഞ്
ഉം വിളിച്ചു വരുത്തുമ്പോലായി പോയി മഴയെ
വിളിച്ചു വരുത്തും പോലായി അത് പിന്നെ എന്താ ഉച്ചക്ക് എന്തൊക്കെയ ഇന്ന് കടി എന്തൊക്ക
ഉച്ചക്ക് സാമ്പ സമ്പാർ റെഡിയാക്കി ഇനി ഫ്രണ്ട്സ് അവർ വരുമെങ്കിൽ അവർക്ക് മീനോ എന്തെങ്കിലും വാങ്ങണെ ഒക്കെ വാങ്ങിക്കൊണ്ട് വരുവായിരിക്കും വിളിച്ച് പറഞ്ഞിട്ടില്ല ഞാൻ
അതെയലേ
ആ അവര് വരെയും ചെയ്തില്ല വീട്ടിലെ ഹസ്ബന്റും മക്ക ക്കളം
അതെയല്ലേ
ഉം അമ്മൾ മൂന്ന് പേര് രണ്ട് പേര്
രണ്ട് പേര്ലേ ചെറിയ ഫാമിലി ആലേ
ഫാമിലിയാ നിങ്ങളെത്ര നിങ്ങക്ക് എത്ര മക്കള്
ൻക് മക്കളായില്ല
ആയില്ല ഹാ ഏ കല്യാണം കഴിഞ്ഞതെയുള്ളു
ഏ കല്യാണം കഴിഞ്ഞെയുള്ളുച്ചാ കൊറച്ചൊക്കായി
ആ സാരല്ല
ഉം
ആ
പിന്നെന്താ
പിന്നെ ആ നിങ്ങടെ ആ വെഡിംഗ് ആനിവേഴ്സറി പന്ത്രണ്ടാം തീയന്തിയാ അടുത്ത മാസം ഈ മാസം പന്ത്രണ്ട് ജൂലൈയിൽ കയറിയില്ലേ
ജൂലൈ ഇന്നൊന്നാ
ആ ഇനിയിപ്പം അടുത്ത മാസംന്ന് പറഞ്ഞ തല്ല്കൂടെ കിട്ടും ഈ മാസ
അപ്പോ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് എന്തണ്ടാക്കുന്നെ
എടി അങ്ങനെ പ്രത്യേകിച്ചൊന്നുല്ല ആ പിള്ളേരെ കൊണ്ടക്കൊന്ന് പൊർത്തൊക്കെ പതിമൂന്ന് വർഷായി
ആയോ
ഉം
വല്യ മോന് എത്രല്ല വല്യ മോനോ മോളോ
മോന് ആറിൽ മോള് അഞ്ചിൽ വല്യ പിള്ളേരായില്ല ആ കുഞ്ഞുമക്കളാണ്
ഇത് രസാണ് ആ
ഓ നല്ല രസാണ് പിള്ളേരും പോകുമ്പോഴത്തേക്ക് വീടക്കൊന്ന് ഒറങ്ങും പിള്ളേർ പോകുമ്പോ വീടൊക്കെ ഒറങ്ങും പിള്ളേര് വരുമ്പോ വീടൊന്ന് ഒണ
ഒണരും അവരാണല്ലോ സ്വർഗം ല്ലേ പിന്നെന്താ വേറെ
വേറെ ഒന്നുല്ല അങ്ങനെയൊക്കെ പോകുന്നു
അതെല്ലേ ഉം ഇന്റത് വെഡിംഗ് ആനിവേഴ്സറി മാർച്ചിന്റെ കഴിഞ്ഞു
ഓ എത്രാമത്ത്
അഞ്ചാമത്ത്
ആ അഞ്ചാം ഏ ആ ഏത് വർഷായിരുന്ന് കല്യാണം
രണ്ടായിരത്തി ഇരുപത്തി ഒന്ന്
രണ്ടായിരത്തി ഏ പന്ത്ര പതിനൊന്നിലായിരുന്ന് കല്യാണം
രണ്ടായിര്ത്തി പന്ത്രണ്ടിലോ?
പതിനൊന്നില്
പതിനൊന്നില്ലേ ഇന്റെ രണ്ടായിരത്തി ഇരുപത്തി ന്ന് കഴിഞ്ഞിട്ട് അഞ്ചു വർഷായി ക്ഷെ ഇപ്പോഴും ന്റെ പൂതി ഞാനൊരു കു കാണ് ന ബുദ്ധിച്ചില്ലേ ഹ് ഹ്
അതെല്ലാർക്കും അങ്ങനെ തന്നെ ഹ
ഹ് ഹ് എല്ലാർക്കും അങ്ങൻ തന്നെല്ലേ പ്രായം കൂടുണ്ട്ന്ന്ളളു അല്ലാതെ ബുദ്ധിക്കരു വികാസവും ഇല്ല
ആ ഹ് പിന്നേ ഹാ അതങ്ങനെയല്ലേ പിന്നെ നമ്മക്ക് പ്രായം എത്ര കൂടിയാലും നമ്മള് ആ ഒരുതുന്നായിരിക്കത്തില്ലേ
അതെ നമ്മളന്നും കുട്ടിയായി കാണണം എന്നല്ല നമ്മളാഗ്രഹിക്ക
അത് മാറ്റംന്നും പോണ്ടട്ടാ
അതെ അതെ ഹ് ഹ് അത് മാറ്റാനൊന്നും പോണ്ട അതടക്കട്ടെ
ക കഴിഞ്ഞാ പിന്നെ മഹാബോറ ഉ ഹ്
ന്നാ ശരിട്ടാ ഞാവിളിക്കാ